എന്തശം
ണ് നല്ല വിശേഷം ചോറ് വെക്കാൻ തൊടങ്ങേണ് തീ കൂട്ടണേ ഉള്ളൂ. ആ റേശനരീ വെക്കണത് അപ്പൊ പിന്നെ ഇല്ലില്ല പത്തരക്ക് പത്തേ മുക്കാലിന് റേഷണരി ആവുമ്പ വേഗം വേകുവല്ലോ.
ആ അത് ശരിയാണ്.
അതന്നെ വെക്കല് ഇപ്പൊ കൊറച്ച് ദിവസായി ഇപ്പൊ ഇത വെക്കണത് ഒരാഴ്ച്ച ആയിട്ട് ഉം അപ്പോ ആഹ് കല്യാണത്തിന് പോവാനിണ്ട് ഇന്നിപ്പ ഉമ്മി ഉപ്പീം ഒക്കെ കല്യാണത്തിന്റെ എൻഗേജ്മെന്റിന് പോയേക്കാണ്
ഉം എൻഗേജ്മെന്റിന്റെ കഥൊന്നും പറയണ്ട ഏഹ് എന്താ ചെലവ് വെച്ചിട്ടാ ഒരു പത്ത്നാ
ആ അ അലോ അലോ